ഹലോ ആഹ കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
അവിടെയോ
വീട്ടിലാണ് അവിടെ നിങ്ങളോ വീട്ടിലല്ലേ
ആഹ് അതെ
ഉം പിന്നെ എന്ത് ചെയ്യുന്നു ഭക്ഷണൊക്കായോ കഴിച്ചോ
ഭക്ഷണ ഒക്കെ ഇനി കഴിക്കണ്ട ഭക്ഷണം കഴിച്ചോ?
ഇല്ല ടൈം ആയിട്ടില്ല ഒമ്പത് വരെ കഴിയും
ആഹ്
ലേറ്റ ആയിട്ട് കഴിക്കുള്ളു സുഖരിക്കുണു അവിടെ എന്താ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണോ
ആഹ് അതെ
ഉം കുട്ടികളൊക്കെ എന്താ കളിക്കേ
ഒരാൾക്ക് വയ്യ പനി
മ മഴയൊക്കെ ആയില്ല പഴിക്കുംല്ലേ
ആ അതെ
ഉം ഹോസ്പിറ്റലിൽ പോയില്ലേ
ഇല്ല കുറച്ച് സ്കൂളിൽ നിന്ന് ഉച്ചക്ക് കൊണ്ടുവന്നതാണ് അതിനേഷം പനി അവിടെന്ന് വിളിച്ചറിഞ്ഞു കൊണ്ടു വന്ന് ഇന്ന് നോക്കിട്ട് ആഹ് ഇന്ന് നോക്കിട്ട് നാളെ കൊണ്ടു പോവാന്ന് വെച്ചു
അതെയ ആ ഇപ്പം എങ്ങനെ ഓക്കെല്ലേ
ആ കുഴപ്പമില്ല ഞാൻ കുറച്ചന കോട്ടനൊക്കെ വെച്ച് നെറ്റിൽ വെച്ച് കൊടുത്ത്
ആഹ് ഉം കുട്ടി എത്രല്ലേ പഠിക്കുന്നത്
അവനിപ്പോ എൽ ക്കേ ജി
എൽ കെ ജി അപ്പൊ ചെറിയ കുട്ടിയാലേ കുട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോട്ടന്റെ തുണി കൊണ്ട് ഈ കക്ഷവും കഴുത്തും അങ്ങ അങ്ങനെയുള്ള ഇടെയൊക്കെ ഒന്ന് വെള്ളം നനച്ച് തുടച്ച വിട്ടാ പനി കുറയും
ആഹ് ഞാൻ തുടച്ചു കൊടുത്തു ഉം
ഭക്ഷണൊക്കെ കൊടുത്തോ കുട്ടിക്ക്
ഉം ഭക്ഷണം കൊടുത്തു ഒറങ്ങി കെടക്കുവായിരുന്നു ഇപ്പ എണീറ്റ്
ആഹ് ക്കക്ക കളിക്കാണോ
ആ രണ്ടാളുണ്ട് ഇപ്പ അവരു രണ്ടുപേരും കളിച്ചൊണ്ടിരിക്കുവ
ഓ നിന്റെ അവിടേക്ക് മഴയൊക്കെ ഇണ്ടോ
ഇന്ന് മഴയില്ലായിരുന്നു ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു
ഓ ഇവിടെ ഇവിടെ ഇപ്പോ രണ്ടു ദിവസായിട്ട് മഴയില്ല ലൈറ്റ് ആയിട്ട് ഇടക്ക് പാറുന്നുണ്ടാരുന്നു അത് കാര്യട്ടില്ല മില്ലാന്ന് നല്ല മഴ ഇണ്ടായിരുന്നു
ആഹ്
പിന്നെ ലൈറ്റ് ആയിട്ടൊരു ഒന്നൊന്നര മണിക്കൂർ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ചാറല്
ആ ഹ് ഇവിടെ എന്നും ഈ കാറല് ഒന്നും മൂടും പിന്നെ മഴയൊന്നും കാണില്ല ഇന്നലെ ഇണ്ടല്ലോ ലെ കാറും കൂടി കിടപ്പുണ്ടായിരുന്നു മഴ ഒന്നുയില്ല
ആഹ് ആ ഇന്നലെ നല്ല തണുപ്പുണ്ടായിരുന്നോ
ആ
അതുകൊണ്ടായിരിക്കും കുട്ടിക്ക് പനി വന്നത്
മഴ പെയ്തിട്ട് കൃഷിയൊക്കെ നശിച്ചിട്ട് അങ്ങനെ
മ്മ് മഴ വന്നാ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികള്ള് ചെറിയ കുട്ടികൾക്കാണ് എ ഒരുപാട് ബുദ്ധിമുട്ട് പനി ജലദോഷം ചുമ കഫകെട്ട് ഹോസ്പിറ്റലി പോവാൻ തന്നെ ടൈം ഇണ്ടാവൂള്ളോ
അതെ അതെ ഒരാൾക്ക് വന്നാ അടുത്ത ആൾക്ക് ഒറപ്പായിട്ട് വരും മ്മ്
അതെ കാര്യാണ് സൂക്ഷിച്ച് നോക്കി വെള്ളം ചൂടുവെള്ളം കൊടുക്കയും
മ്മ്
എന്തക്കെ ശ്രദ്ധിച്ചാലും സ്കൂളി പോന്ന കുട്ടികളും കൂടിയല്ലേ അവർക്ക് തൊട്ടടുത്ത കുട്ടികളിലെണ്ടേ കൂടി വരും
ആ സ്കൂളി പോയിട്ട് വാ കഴുവാൻ നേരത്ത് വെള്ളം കുടിച്ചെറുക്കും ഇവൻ
ഔ
ഇപ്പ ഇളയാളെ കൂടെ വി സ്കൂളില് എന്തിണ്ടാന്ന്
കൃഷി
ആ കൃഷിയൊക്കെ ഇണ്ട് കൊറെ ഇങ്ങനെ കെടക്കുവ
നിങ്ങൾടെ സ്വന്തവായിട്ട് അതാ വേറെ
ഞങ്ങൾടെ സ്വന്തായിട്ട്
അതക്കെ ആരാ നോക്കി നടത്തുന്നത്
എവിടെ ഹസ്ബന്റിന്റെ പപ്പയ്ണ്ട്
നന്നായി എന്തായാലും സ്വന്തവായിട്ട് കൃഷിയ്ണ്ട് നല്ലതുപോലെ മഴയൊക്കെ ആയപ്പ നല്ല സൗകര്യയിരിക്കുവല്ലോ
ആ
കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരുപാട് ബു ബുദ്ധിമുട്ടാവും വെള്ളവും ഇല്ല ബയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവൂല്ലേ എന്താ ഒരു ചൂടായിരുന്നു അത് കഴിഞ്ഞിപ്പ ഒരു മാസായുള് എങ്കിലും ഇത്തവണ കാര്യായിട്ട് മഴയില്ല
അതെ കാര്യായിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ മഴയൊന്നും ഇല്ല ഇപ്പൊ
മഴയില്ല അതന്നെ വേനൽക്കാലത്ത് മാ നല്ല വെയിലും മഴക്കാലത്ത് നല്ല മഴയും അതാണ് ഇപ്പത്തെ കാലം ഇല്ല ഇത്തവണ എ അതോ നല്ല ഒരു സമാധാനുണ്ട് ആവശ്യത്തിനിത്തിരി കൊറച്ച് കൊറച്ച് മഴ പെയ്യും അതോടു കൂടി നിന്നു മുന്നത്തെ പോലെ ആയാ ഇപ്പത്തന്നെ തൊടങ്ങി ഏ ബയങ്കര അപകടങ്ങളും ദുരന്തങ്ങളും
മഴയും പെയ്തിട്ട് പ്രളയവും പൊട്ടലും ഒക്കെ വന്ന് കൊറെ ജീവനൊക്കെ പോന്ന കഴിഞ്ഞ ഇതാ നല്ലേ
കാര്യാണ് അതിൽ നിന്ന് റിക്കവറായി വന്നൊണ്ടിരിക്കയാണ് അടുത്തത് താങ്ങാനുള്ള കഴിവ് ഇണ്ടാവോ എന്തോ
അതെ ഒന്നും വരാണ്ടിരിക്കട്ടെ
വേനൽക്കാലയ പോലും അതേപോലെ തന്നെയല്ലേ വെള്ളവും ഇല്ല കൃഷി നശി കൃഷിക്ക് ഒന്നിനും വെള്ളയില്ല നല്ല ചൂട് കാരണം കുട്ടികളായാലും വലിയവരായാലും കൊഴഞ്ഞ് വീഴുക
ആ ദേകത്ത് പൊള്ളലേക്കുക
പൊള്ളലേൽക്ക്ആ കൃഷി കൃഷിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളവില്ലായ്മ
ആഹ് ഒന്നും കിട്ടാ കിട്ടായില്ല
കിട്ടായില്ല്യ ഇനി ചൂടായിട്ട് മറ്റേ നമ്മളെങ്ങനെ വീട്ടിൽ ഉച്ചിക്ക് പോലും എപ്പോ എപ്പഴും കെടക്ക്ആ രാത്രിയൊന്നും ഉറക്കവേ വരില്ല
ആഹ് ചൂടാവുമ്പത്തേന് പിന്നെ പറമ്പിലോട്ടെറങ്ങാനും പറ്റത്തില്ലേ ഈയെഴജന്തുക്കളൊക്കെ വന്ന് കെടന്നിട്ട്
അതെ ആഹ് കഴിഞ്ഞ ഫോണിലൊക്കെ കണ്ടതല്ലേ പാമ്പുകളൊക്കെ വീട്ടിൻ്റുള്ളിലായി കേറി കെടക്ക്
അതെ സ്ഥലം ഇവിടെയാണെങ്കി കൃഷിയിലോട്ട് എടയിലോട്ടിങ്ങട്ട് പോവാനേ പറ്റത്തില്ല
അതെ ആഹ് അവിടൊരുപാട് ഇണ്ടാവൂലല്ലോ കൃഷിയും അല്ലേ
നെറയെ ആഹ് ഒരുപാടുണ്ട് ഇവിടെ ആ രാവിലെ ജോലിക്കെക്ക പോയിട്ട് വന്നിട്ട് വെള്ളം ഒക്ക അടിക്കാൻ വേണ്ടിട്ട് വൈകിട്ടായിരിക്കും എറങ്ങണത് അന്നേരം അ് അങ്ങോട്ട് പറമ്പത്തോട്ട് ലൈറ്റുവില്ല്യ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടന്നെയാ കാല്ല് കാല്ല് ഷൂസൊക്കെ ഇട്ടിട്ടൊക്കെ എറങ്ങാൻ പറ്റൊള്ളൂ
ശ്രദ്ധിച്ച് നോക്കിയും ടോർച്ചടിച്ചക്ക നോക്കി നോക്കി എറങ്ങണംല്ലേ
ഒരാള് കൂടെ പോണം ടോർച്ചടിച്ച് കൊടുക്കാനും
അതേ
റ്റമന്ന
കഷ്ടാണ് ഇവിടേ പിന്നേ ഫുൾ ആഹ് തു ചുറ്റിനും ചുറ്റിനും ബിൽഡിംഗാണ് ണ് അത് കാരണം കാറ്റുണ്ടായിരുന്നില്ല തീരെ കാറ്റൂ ഇല്ലാ തണ്പ് പ്പൂല്ലാ വെയിലാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഉം
കാ വീട്ടിൻ്റുള്ളിലും കെടക്കാൻ പറ്റൂല പൊറത്തെറങ്ങിയാലല്ലാഹ് കാല് പൊള്ളി കൈ പൊള്ളി
ആഹ് ഭയങ്കര വെയിലാ ഇവിടെ സ്കൂളിലൊന്ന് ജോലിക്കൊക്ക പോയിട്ട് വരുമ്പഴും സ് സ്കൂളിലൊക്ക പോയിട്ട് വരുമ്പഴും കോ എൻ തുണി എത്ര ഇട്ടിരുന്നാലും ഭയങ്കര ചൂ
അതെ ചൂടാണ് ടാനിങ്സ് ടാനിങ്ങൊരുപാട് സ്കിന്നെനെ മോശോയി പോവും കഴിഞ്ഞ വെക്കേഷൻ കഴിയുമ്പഴേക്കും കുട്ടികളുടെയെക്ക കളറേ മാറിയിട്ടുണ്ടാവുവല്ലോ
ആഹ് എന്നിട്ടൊരുവിധം രണ്ടു മാസം എടുത്തൊന്നോക്കെയായി സ്കൂളിൽ പോകുമ്പഴ് തേനുമോ വീണ്ടു അതേ അവസ്ഥ തന്നെ
പിന്നെ കുട്ടിക്ക് പഠിപ്പിക്കാനൊക്കെ ഇണ്ടോ
ഉം പഠിപ്പിക്കാനൊക്കെയിണ്ട് കുഞ്ഞായിട്ട് കുഞ്ഞല്ലേ അപ്പം കൊറച്ച് ച്ച് കുറച്ചയായിട്ടേ പഠിപ്പിക്കുവൊള്ളൂ മൂത്താളെ കണ്ട് എളയാളൊന്നും പഠിക് ഇല്ലേ എളയാളിങ്ങനെ കളിച്ചോണ്ട് അടക്ക് രണ്ടു പേര് സ്കൂള്ള് എളയാക്കിപ്പം മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ ആ
അംഗലവാടീല് പോവുന്ന പ്രായം
ആഹ് രണ്ടുപേരുവൊര് ആഹ് രണ്ടുപേരു ഒരു സ്കൂള്ള് തന്നെയാ എളയാള് മൂത്താൾടെ ക്ലാസ്സീ പോയിരിക്കും കരഞ്ഞിട്ട്
ആഹ് അതെ അവർക്ക് മെന്റലി ഒരു സപ്പോർട്ട് കിട്ട് ട്ട്ണത് സ്വന്തം വീട്ടിന്നായിരിക്കുവല്ലോ അതും സ്വന്തം സഹോദരങ്ങള് പറഞ്ഞാ ഭയങ്കര കാര്യാണ് ഇതുപോലേ െ എന്റെ അനിയനും ഞങ്ങൾ രണ്ടാളം ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവൻ ബെല്ലടിച്ചു ക്ലാസ് ക്ലാസ് കഴിഞ്ഞ അപ്പൊ എന്റെ റൂ എന്റെ ക്ലാസ് ചെയ വന്നിരിക്കും പിന്നെ ബല അടിച്ചാലേ പോവുള്ളൂ
ഇത് ഫുൾ ടൈം കരഞ്ഞിട്ട് അവന്റെ ക്ലാസ്സിൽ തന്നെ പോയി്
ഈ സ്കൂളിൽ പോവാൻ താല്പര്യമല്ലാന്ന്ോന്നണോ
ഇല്ല അവള്ന്നെ പറഞ്ഞത് അവൾക്ക് സ്കൂളിൽ പോണം വീട്ടിൽ നിക്കണ്ട ചേട്ടന്റെറെ കൂടെ ഓണംെന്ന്
ആഹ ചേട്ടന്റെ കൂടെ പോണംെന്നാണ് താല്പര്യം ആഹ
ഇപ്പം രണ്ടു ദിവസം ഇപ്പം കൊഴപ്പില്ല ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ തന്നെ ഇരുന്നു കുഴപ്പ ഇില്ല ഇന്ന് ഞാൻ ഉച്ചക്ക് വിളിക്കാൻ പോപ്പ എന്റെ കൂടെ ഇങ്ങ് പോന്നു
ഓ ആ ചേച്ചന് ചരഞ്ഞു വിളിക്കാൻ പോയപ്പോലെ
ആഹ മൂത്തോട്ടീെ വിളിക്കാ്പോപ്പ അവളം കൂടി ഇങ്ങ് പോന്നു
എങ്ങനെയാ ബസ്സിലോ ഓട്ടോല്ലോ
ഞാൻ ഞാൻ കൊണ്ട വക്കും സ്കൂളില്
അതെയ ഓ ആഹ
ആ സ്കൂട്ടിയില് കൊണ്ടാക്കും
അന്തെല്ലാം സൗകര്യല്ലോ
ഉ
പിന്നെ എന്താണ് വീട്ടില് എല്ലാവരും വന്നോ
ആ എല്ലരും ഉണ്ട്
ഓ ഭക്ഷണം കഴിക്കാനൊക്കെ ലേറ്റ് ആവയിരിക്കല്ലേ
ഒച്ചിട്ടുണ്ട് ഓരോ അവരുടെ സൗകര്യത്തിന് ഓരോരുത്തർ കഴിക്കും
ഉം ഈ സമയത്ത് എപ്പോഴും ഫ്രീ ആൻ വരണ്ടോ
ആ അ പിന്നെ
ഞാന് ഈ സമയത്ത് വെറുതെ ഇങ്ങനെരുന്നപ്പോ ഇല്ല എനിക്ക് ഫോണ നിസ്കരിക്കാനണ്ട് ിയ സ്ഥിതിക്ക് ഭക്ഷണം കൊട്ടു കഴിഞ്ഞപ്പോൊ അങ്ങനെ ഇരുന്നതാ
ആഹ ഞാനപ്പോ ഞാന് ടീച്ചറാണ് പ്പ കൊറച്ചായിട്ട് ചെയ്യ പോാണ് ആഹ ദിവസല്ല ഞാൻ ലീവ് എടുത്തേക്കും എനിക്ക് ഹെൽത്ത് ഓക്കേല്ലായിരുന്നു അപ്പം ഞാൻ കുറച്ച് ലീവ്െടുത്തു ഇനി തിങ്കൾ മുതൽ പോവാന്നാണ് പ്ലാൻ ആ എനിക്ക് എക്ക് അറ അറിയില്ല കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര വോമിറ്റിങ്ങും തലയിറക്കുമ ഒക്കെ അപ്പോൾ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ കാണിച്ചപ്പോ പറഞ്ഞു ഫുഡക്കെ നല്ലോ കഴിക്കണം സ്ട്രെ പാടില്ല സമയത്തിന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു
അതെ അതെ ആഹ ഇപ്പൊ പലരിലും കാണുന്നുണ്ട് ടൈമിന് ഫുഡ് കഴിയുക അല്ലെ ഈ എന്തെങ്കിലും കാര്യത്തെ കുുറിച്ച് ഓർത്ത് ടെൻഷൻ ആകുമ്പോ ഇങ്ങനെ ഭയങ്കര ബോഡി വീക്ക ആകുന്നത്
ആഹ അതെ
ഉം നമ്മള് റിലാക്സ് ചെയ്താൽ തന്നെ മാറും ഇതിപ്പോൊ പരാത്തി ഒരു ടീച്ചർാണ് എന്തൊക്കെ പഠിപ്പിച്ചു എന്തൊക്കെ കാര്യ ൾ നോക്കണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണെന്ന് നേരത്തെ കൂട്ടി ഒരു പ്ലാൻ ചെയ്യണം
ആ അത്രുരുന്നു നമ്മള് പഠിച്ചിട്ടല്ലേ ഇ പിളേതൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളു
പറ്റൂുള്ളൂ ശരിയതന്നെ അ നിങ്ങള് ഒരുപാട് സ്ട്രെസ് ആകും
ആ അതിന്റെൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനക്ക
എക്സാം കഴിഞ്ഞതല്ലേ പേപ്പേഴ്സ് നോക്ക ക്കലും എല്ലാത്തിലും ഭയങ്കര ബിസ്സി ആയിരുന്നല്ലോ അത് തന്നെ ആായിരിക്കും ഭയങ്കര ഇങ്ങനെ വീക്ക് ആയത്പ്പോ
ആ അതിനിടക്ക് പിള്ളേരുടെ കാര്യം നോക്കണം
ഞാൻ ഇന്ന കുറച്ച കഴിഞ്ഞിട്ട് വിളിക്കാ മ്